ഹലോ ആഹ് കേൾക്കുന്നില്ലേ
ആഹ് കേക്കുന്നോണ്ട്
ആഹ് ആഹ് പിന്നെ കാലത്തെ ജോലിയൊക്കെ കഴിഞ്ഞാ?
ആഹ് ചായകുടിയൊക്കെ കഴിഞ്ഞു. ഇനി ആഹ് ഉച്ചക്ക്ന്ന് നോക്കണം. ഇന്ന് പത്തിരിയാരുന്നു.
ആഹ് ആഹ് അരിപ്പത്തിരി
ആഹ് അരിപത്തിരി അരി പൊടിച്ചാണ്ട്
ആഹ് ആഹ് അങ്ങനെ അരിപ്പത്തിരി. ഇവടെ പുട്ട്. പുട്ടും കടലേം
ആഹ്
ഉം പത്തിരിക്കപ്പ എന്താ കറി?
വ്യത്യസ്തായിട്ടൊന്ന് ഇണ്ടാക്കണല്ലല്ലേ രാവിലെ മക്കക്ക് ഇണ്ടാക്കിയ പിന്നെ ഒരു ദിവസം ഒണ്ടാക്കിയ പിന്നെ പിറ്റേത്ത് വാ
പറ്റില്ല ഉം അതിന് ഏഹ് ഉം എന്താ ഇവിടെ പുട്ടൊന്നും കുട്ടികൾക്ക് ഇഷ്ടല്ല അവർക്കെപ്പഴും ദോശ ഇഡ്ഡലി അങ്ങനെന്തെങ്കിലും വേണം.
അവടെ അങ്ങനെത്തന്നെ പുട്ടയാ അങ്ങനെ ഇതില്ല ദോശ പിന്നെ എന്ന് അങ്ങനെ ആയാലും കൊഴപ്പല്ല പക്ഷേ അതും ഒരു മടുപ്പാണ് അവർ ക്ക് പക്ഷേ നമ്മളെന്താന്നങ്ങനെ ഇണ്ടാക്കാൻ പറ്റിയ അങ്ങനത്തെ അങ്ങനെയല്ലേ ഉള്ളൂ അരി ഭക്ഷണം കൊണ്ട് അതല്ലേ ഉള്ളൂ
ആഹ് ദോശ ഞാൻ ഇണ്ടാക്കുമ്പോന്താച്ചാ അതിന്റെ കൂടെ ഈ ഇതിലെ ബീ റ്റ്റൂട്ടോ ക്യാരറ്റോ ഒക്കെ അടിച്ചിട്ട് ആ നീ ഇതെടുക്കും ഫുള്ളായിട്ട എടുക്കും നീര് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഉം അത്രയല്ലേ ഗുണം കിട്ടുള്ളൂ ഫുള്ള് അടിച്ചിട്ട് ആ പേസ്റ്റ് ഫുള്ളൊഴിക്കും. മാവില് അന്നിട്ട് ഇണ്ടാക്കി കൊടു ക്കുമ്പോ അവര്ക്കു ഒരു കളറ് കാണുമ്പോഴേ
ആഹ് ആഹ്
ആഹ് അപ്പോ നല്ല ഇഷ്ട തിന്നാന് അതുപോലെ അപ്പത്തിലും അതെ അതേപോലെ ബീറ്റ്റൂട്ടൊക്കെ അടിച്ചൊഴിക്കും. ആഹ് ആഹ് പിങ്ക് കളർ കാണുമ്പോ അവർക്ക് തിന്നാനൊരു ഇഷ് ഷ്ടം കൂടും
നല്ലതു ആണ് ബീറ്റ്റൂട്ടല്ലേ
ആഹ് അപ്പൊ പച്ചക്കറി അകത്ത് ചെല്ലെണെങ്കി വേറെ വഴിയില്ലാ
ഉം എന്നിട്ട് അതിലേക്ക് അങ്ങനെ പേസ്റ്റ് ആക്കലായിക്കും അത് വേവിക്കോ?
ഇല്ല ഇല്ലാ വേസ് വേവിക്കൊന്നുല്ലാ ആസ് പേസ്റ്റാക്കിയിട്ട് ആഹ് കഷ്ണാക്കി അരിഞ്ഞ് മിക്സിയിലടിക്കും അടിച്ചതിന് ശേഷം നല്ലോണ്ണം പേസ്റ്റാക്കിയിട്ട് ഈ മാവിൻ്റെ കൂടെ ഒഴിക്കും എന്തായാലും നമ്മൾ മാവ് പരുത്തുമ്പോ അത് അ
ആഹ് ആഹ് ഇപ്പൊ നല്ലൊരു കളറ്ല്ലേ?
ആഹ് ആഹ് നല്ല കളറുവാണ് ടേസ്റ്റിൽ അങ്ങനെ അങ്ങനെ ബീറ്റ്റൂട്ടിന്റെ ആ ഒരു കുത്തലൊന്നും ഇണ്ടാവില്ലാ ചെലോർക്ക് ബീട്റൂട്ടിന്റെ ടേസ്റ്റ് ഇഷ്ട്ടപ്പെടില്ലല്ലോ?
ഉം ബീറ്റ്റൂട്ടിൻ്റെ ടേസ്റ്റ് ഇബെടൊന്നും ആർക്കും ഇഷ്ട്ടല്ലാ അത് സുർക്കേലിട്ടാലും പറ്റില്ലാ ഉപ്പേരിയെച്ചാലും പറ്റില്ലാ. ആഹ് അതാ ശെ ആഹ്
ആഹ് അങ്ങനെ നിക്കില്ലാ ടേസ്റ്റൊന്നും ഭയങ്കരായിട്ട് നിക്കില്ലാ നമക്
ഇനി ഒന്ന് ടൈ ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ
ആഹ് നല്ല രസാ, അതുപോലെ ക്യാരറ്റ് ആഹ് ക്യാരറ്റും ഇതുപോലെ ആഹ് അരച്ചി ട്ട് ഒഴിച്ചിട്ട്ണ്ടാക്കാ അപ്പൊ ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് വരും
ആഹ് അയ് ശരി അത് ഞാന്പ്പം ആദ്യായിട്ട് കാണാ
ആഹ് മൊ ഇതില്ലേ മൊള പ്പിച്ചതാ അല്ലെങ്കില് വെള്ളത്തിലിട്ട് നല്ല കുതിർത്ത ചെറുപയറില്ലേ
ആഹ് ആഹ്
അതും ആഹ് അരച്ചിട്ട് നമ്മക്ക് ഇണ്ടാക്കാം
ഓക്കെ ആഹ്
അതൊക്കെ ആവുമ്പോ കുട്ടികള് ഡയറക്റ്റ് കൊടുത്താ തിന്നില്ലാ
ആഹ് അതെ അതാണല്ലോ ആഹ് അതാ അമ്മള് വയറിലാക്കിയോള് അതങ്ങനെ ഇങ്ങനെ ആക്കാൻ കയില്ലല്ലോ പെട്ടന്ന്
ക്ഷണവു ആണ് കറക്റ്റ് ഇത് കാണുമ്പോ അവർക്കും കഴിക്കണന്ന് തോന്നും നമ്മളും വേണ്ട കാര്യങ്ങള് അവരെ വയറ്റിലെത്തോം ചെയ്യും
ആഹ്
ഉം ഞാനങ്ങനെ അപ്പൊ ഇണ്ടാക്കി കൊടുക്കും എടക്ക് അതാവുമ്പോ അല്ലെങ്കി എന്തെങ്കിലെ സൈൻസൊക്കെ ഇങ്ങനെ വരയ്ക്കും അതൊക്കെ വരക്കുമ്പോ
അങ്ങനെ കൊടുക്കും ഉം കൊടുക്കുംല്ലേ
ആഹ് അപ്പൊ അതൊക്കെ കാണുമ്പോ ഓല്ക്ക് ഇഷ്ട്ടാവും
ആഹ് ഇഷ്ട്ടാവും ഓരോ ഭാഗത് രോ ഓരോ ഏഹ് വ ഇതും ഓരോ രീതിയാണല്ലോ
ആഹ് പിന്നെ തിന്നാന് തിന്നാൻ കൊടുക്കണ്ടെ പാടാണത്
ആഹ് പാടാണ് പിന്നെ വീ ക്യാരറ്റൊക്കെ അങ്ങനെ ഇണ്ടാക്കി കൊ പുയുങ്ങി കൊടുത്താ നല്ലതാന്ന് പറഞ്ഞേക്കാ
ആഹ് പുഴുങ്ങീറ്റ് അല്ലാന്ന്ണ്ടെങ്കില് നമ്മള് ക്യാരറ്റ് പുഴുങ്ങി റ്റെന്നെ കൊറച്ച് ഏഹ് ബ ട്ടറ് ഇട്ടിട്ട് ഏഹ് കൊറച്ച് ഒരു ലേശം കുട്ടികൾക്കാവുമ്പോ കുരുമുളക് പൊടി ഒരു ലേശം പിന്നെ ബട്ടറും ഉപ്പും കൊറച്ചിട്ടിട്ട് നല്ലോണം ഇങ്ങനെ ഫ്രൈ ആക്കാ ഫ്രൈന്ന് വെച്ച് കയിഞ്ഞാ ഏഹ് നമ്മള് മീൻവറക്കണ പോലെ ഒന്നു അല്ലാ ആ ബട്ടറിലിട്ടിട്ടൊന്ന് അതിനെ ഒന്ന് ഇതാക്കിയെടുക്ക അപ്പോ എന്നിട്ട് കുട്ടികൾക്ക് വെച്ച് ടുത്തെ ടിഫിൻ ബോക്സിലാണെങ്കിലും ഒക്കെ നല്ലതാ ഈബ്ലോ കോളി ഇത് ക്യരറ്റ്
ആഹ്
പക്ഷെ തിന്നണം
ആഹ് കഴിക്കണം കഴിച്ചാലേ അത്ണ്ട് ഫലംഉള്ളു ആഹ് അതെ മക്കൾക്ക് ഞമ്മള് പറഞ്ഞ മക്കക്ക്റിയ ആരോഗ്യം എന്താന്ന് അറിയില്ലല്ലോ ഞമ്മ ഞമ്മള് പിന്നെ അങ്ങനെയൊക്കാ വിചാരിച്ച് ഞമ്മക്ക് കഴിക്കും
ഞാന് എന്താണ് വെച്ചിട്ടാ ഇപ്പൊ ഇത് ചെയ്യാൻ കാരണം കുട്ടി ഏമ് ഒന്നും താഴുള്ളത് കഴിക്കില്ലേ ഇങ്ങനത്തെ പച്ചക്കറികൾ ഒന്നും കഴി ക്കില്ല ഫ്രൂട്ട്സ് കഴിക്കില്ല ആകെ കഴിക്കുന്ന തണ്ണി മത്തങ്ങാ അതാണെങ്കില് ജ്യൂസ് അടിച്ച് കഴിക്കുള്ളൂ വേറൊരു കട്ടിഉള്ളെ ഇപ്പ രണ്ടര
ആഹ് ഇപ്പേ അങ്ങനെ കഴിക്കുള്ളൂല്ലേ
ആഹ് അപ്പൊ അങ്ങനെ ആയിട്ട് അവൾക്കി കോൺസ്റ്റിപേഷന്റെ ഒരു പ്രശ്നം വന്നു
അയ് ശരി ആഹ്
ആഹ് അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നെ വയറിന്റെ ഉള്ളില് കഴല അങ്ങനെ വന്നു കൊടൽന്റെ ഉള്ളിലേ അപ്പൊ കുട്ടി ഭയങ്കരായിട്ട് സ്‌ ട്രെയിനെടുത്തിട്ടാണേ ആഹ് അപ്പൊ അത് പിന്നെ പിന്നെ എപ്പഴും വയറുവേദനാ ശർദ്ധി, വയറു വേദന, ശർദ്ധിയായി ഭക്ഷണം കഴി ക്കാണ്ടായി അപ്പ നമ്മ ഡോക്ടറോക്കെ കാണിച്ചു അപ്പൊ ഡോക്ടർ ആഹ് അപ്പൊ ഡോക്ടർ പറഞ്ഞ് മസ്റ്റ്ട്ടും പച്ചക്കറി ഫുഡില് വേണംന്ന്
ആഹ് ശരി എന്ന
ഇത് നമുക്ക് കൊടുക്കാനല്ലേ പറ്റൂ ഇത്ര വയസായില്ലേ കാ വായുടെ ഉള്ളില് എടുത്ത് അവര് എറക്കേണ്ടത് അവരുടെ ജോലിയല്ലേ
ആഹ് അതെ
അപ്പോ ഉം വേറെ ഒരു വഴിയില്ല ഏഹ് പിന്നെ അകത്തെത്തിക്കാന്ന് കണ്ടപ്പോ എന്ത് ചെയ്തു ഇങ്ങനെ ഒക്കെ ക ചെയ്ത് പിന്നെ എന്തെങ്കിലും ഈ പാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കില്ലേ അപ്പൊ പഴഒന്നും തിന്നില്ല അപ്പൊ പഴ ആഹ് പഴൊക്കെ നല്ല നേത്ര പഴല്ലാത്ത പഴങ്ങളെല്ലാം കഴിക്കണം
ആഹ് അതെ
അപ്പൊ ഇത് മാറണം എന്നുണ്ടെങ്കില് അത് കഴിച്ചേ പറ്റൂ അപ്പൊ എങ്ങനെ കൊടുക്കാന്
ആഹ് ആഹ്
കൊടുക്കണ പ്രായത്തില് പഴം കഴിച്ചിട്ടില്ല
ആഹ് ആഹ് ശെരി അങ്ങനെ നമ്മളെ മക്കള് പിന്നെ അങ്ങനെ ആറു മാസം അയാൽ പിന്നെ പയം ഇതൊക്കെ കഴിക്കും നമ്മള് കഴിക്കണതൊക്കെ
ആഹ് ഇവിടെ അവളത് കഴിക്കില്ലായിരുന്നു മോൻ കഴി കും പക്ഷേ ഇവള് കഴിക്കില്ല മോള് കഴിക്കില്ല
ആഹ് എന്ന്ട്ട്പ്പ അസുഖമൊക്കെ മാറിയാ
ഇപ്പൊ കൊറെയൊക്കെ കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ചെയ്ത് വയറൊക്കെ ക്ലീനാക്കി ഏഹ് പിന്നെ ഡോ ക്ടർ ഇടയ്ക്കിടയ്ക്ക് വയറ്റീന്ന് പോവാനുള്ള മരുന്ന് തന്നു നമ്മളത് കൊടുക്കണം ആഹ് അങ്ങനെ കൊടുത്ത് കൊടുത്ത് ആഹ് എന്നിട്ട് പിന്നെ ഭക്ഷണം നല്ലോണ്ണം കൊടുക്കുക അപ്പ ഒരു പ്രാവശ്യം പോയപ്പോഴും ഇതുപോലെ ഡോക്ടർ ചോയ്ച്ച് പച്ച ക്കറി കൊടുത്തു തുടങ്ങിയോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ അരച്ച് ദോശയിലൊക്കെ കൂടി കൊടുക്കുന്നു പറഞ്ഞപ്പെ എന്തിനാ അങ്ങനെ കൊടുക്കണത് ഉം പാത്രത്തിൽ പു പുഴുങ്ങി വെച്ച് കൊടുക്കാനാ എന്നോട് പറഞ്ഞത്
ആഹ് ആരോഗ്യത്തിന് അങ്ങനെയാക്കെ നല്ലതാ
ആഹ് ഡോക്ടറിനോട് പറഞ്ഞത് പച്ചക്കറി പുഴുങ്ങിട്ട് അവർക്ക് കൊടുക്കാന് അല്ലാതെ അരച്ച് കൊടുക്കണേലും പല്ലൊക്കെ ഇല്ലേ അത് ക്കെ ചവച്ച് തിന്നട്ടെ ഏഹ് പുഴുങ്ങിട്ട് പാത്രത്തിൽ വെച്ച് കൊടുക്കാന് നമ്മുക്കല്ലെ അറിയൂ പുഴുങ്ങി പാത്രത്തി വെച്ചാത് അവിടെ ഇരിക്കല്ലേ ഉള്ളൂന്ന്
ആഹ് അതെ നമ്മള് എങ്ങനേലും അങ്ങനെ ജ്യൂസ് ആക്കി ജ്യൂസ് ആക്കാണ്ടൊക്കെ കൊടുക്കാ നമ്മൾ വിചാരിക്കും
ആഹ് അല്ലാതെ ഇതിപ്പോ തിന്നണ ലക്ഷണം ഇല്ലെങ്കിൽ പിന്നെ അതേ നിവൃത്തിയുള്ളൂ മോനങ്ങനെയല്ലാട്ടാ മോൻക്ക് കൊഴപ്പൊന്നുല്ല
ആഹ്
അവന് ഭക്ഷണമൊക്കെ കഴിച്ചോളും
ഭക്ഷണം കഴിക്കണം ഏറ്റവും അതിന് അത് വ വേണ്ടത് നമ്മളെ ആരോഗ്യത്തിന് ഒന്നാമത്തെ അതാണല്ലോ വാണ്ടത് ഭക്ഷണം കഴിക്കാ എന്നാലെ ആരോഗ്യം ഇതൊക്കെ ഉണ്ടാവുള്ളൂ പ്രതിരോധ ശേഷി ഒക്കെ ഉണ്ടാവണേ
ആഹ് ഫാസ്റ്റ് ഫുഡ് ല്ലേ ഫാസ്റ്റ് ഫുഡ് പിന്നെ മ്മ് എല്ലാ അസുഖങ്ങളും ഡയബറ്റിക്കും ഒ ക്കെ അല്ലെ കുട്ടികള്ക്ക്
ആഹ് അതെ ഞമ്മാ കാര്യത്തിന് ഞമ്മാ നോക്കണം അപ്പൊ ഞമ്മക്ക് ഞമ്മള് മക്കക്ക് പിന്നെ എന്തിനാ എങ്ങനെലും ഞമ്മള് അത് കയിക്ക്യാത്തക്കത്തി ഞമ്മള് കൊടുക്കും അപ്പാ ഞമ്മള് അങ്ങനെ നോക്കില്ലാ അല്ലോ
ആഹ് അതാണ് ബുദ്ധിമൂട്ടേയെ അ പ്പാ എങ്ങനെങ്കിലും ഓക്കെ വയറ്റില് നല്ല ഭക്ഷണങ്ങാള് ചെല്ലാട്ടെന്ന് വിചാരിക്കും പിന്നെ ഈ സീസണില് കിട്ടാണെ ഈ ചക്കാ മാങ്ങാക്കെ ഇണ്ടല്ലോ അതൊക്കെ കയിക്കും ച ക്കാ വല്ല്യാ ഇഷ്ടാ അപ്പൊ ഞാന് ഉം പരമാവധി അത് കയിപ്പിക്ക്യൂട്ടാ
ആഹ്
ഇതൊക്കെ ആഹ് പ്ര പ്രത്യേകിച്ച് ആഹ് ഒന്നും ഇല്ല്യാല്ലോ ആഹ് ഇതില് കെമിക്ക്യല് എന്നോ അല്ലെങ്കില് എന്തെങ്കിലും ഇട്ട് ഇട്ട് പയിപ്പിക്കേന്നും അല്ലാല്ലോ അപ്പൊ മാക്സിമം അങ്ങനെ കയിപ്പി ക്ക്യയാ അവര് കഴിക്ക്യയാ അതെ അപ്പൊ വേറെ പ്രത്യേകെച്ചാ അയ്ല് ഒന്നുല്ല്യാ ഉം നമ്മാ മായാ ഇട്ട് പഴ് ക്ക്യാ അങ്ങനെ പൊടികളോ ഒന്നും ഇടാക്യാല്ല
ആഹ് ചക്കാ മാങ്ങാ അതൊക്കെ ഞമ്മള് കയിക്ക്യണം
ആഹ് മാങ്ങ മോള് കയിക് ക്ക്യല്ല്ല്യാ കൊറവാ പശെ മോന് കയിക്കും ചക്കാ കയിക്കും രണ്ടാളും അപ്പേ ആഹ് സീസണില് കിട്ട്ണട്ടെ ഇതല്ലേ അപ്പൊ ഞ്ഞം നല്ലോണം കയിച്ചോട്ടെ എന്ന് വിചാരിക്കും
അതെ ഇനി മഴൊക്കെ വെര്ന്നോണ്ടോ അപ്പൊ അത്ര ടേസ്റ്റ് ഇണ്ടാവൂല്ലേ പിന്നെ പുളിയും
പോയി കൊറേക്കെ ആഹ് പുള്ളി അത് മാത്രാ അല്ലാ വെ പിടിച്ച് കയിഞ്ഞാ അഹ് ടേസ്റ്റക്കെ പോം
ടെസ്റ്റൊക്കെ ‌ പോവും
അതെ അപ്പൊ പരമാവധി കയിക്ക്യാട്ടെന്ന് വിചാരിക്ക്യ
ആഹ്
കയിച്ച് കിട്ടിയ്യാ അത്രേയും നല്ലത് അത്രേയും ഹെൽത്തിയാട്ട് ഇരിക്ക്യാട്ടെ
അതെ ചക്കലൊക്കെ നല്ലേ പിന്നെ ഇത് വിറ്റാമിനും ഇതൊക്കെ ഇണ്ടാവ്ണെ ആണല്ലോ
ആഹ് പിന്നെ ബാക്കിയോള്ള ഫ്രൂട്ട്സ്കളും കയ് ക്ക്യാനായിട്ട് നോക്കാ കൊട്ക്ക്യാ പേരക്ക്യാ നല്ലതാ പേരക്ക്യാ അല്ലെ ഒര്പാട് കാ എഹ് വൈ
ആഹ് പേരാക്കെ നല്ലതാ പേരക്ക്യേന്റെ ഇലേക്കെ ഇലക്കൊക്കെ നല്ലതാ ചായ കുടി ഉം നല്ല ഇതാണ് പറഞ്ഞേക്കാം ഞാൻ
ആഹ് ഇവടെ കുട്ട്യോള് കയിക്കും പേരാക്ക്യാ പേരാക്ക്യാ ഞാന് വാങ്ങി ക്ക്യൂം അനാറ് പേരാക്ക്യാ
പേരക്ക്യേന്റെ തൂമ്പ് ഇത് ഇണ്ടല്ലോ അയിന്റെ ഇത് തൂമ്പ് ആഹ് അതൊക്കെ നല്ലാ സാധനാണ് ചായലോക്കെ കുടിച്ചാലൊക്കെ നല്ലതാണ്
ആഹ് ചായ ആഹ് വെള്ളായിട്ട് കുടിക്ക്യാന്നത് നല്ലതാ
ആഹ് പിന്നെ